ഒക്കെ സുഖമല്ലേ എന്താണ് ഉച്ച ഭഷ് ഒക്കെ കഴിച്ചോ
ആ ഹലോ ഹലോ സുഖായി ഉച്ചഭഷണം കഴിച്ചു ഞങ്ങൾ ഉച്ച ഭക്ഷണം നേരത്തെ കഴിക്കും. പന്ത്രണ്ട് പന്ത്രണ്ടര ആകുമ്പോ തന്നെ കയിക്കും ഇവിടത്തെ രീതി എന്തെന്ന് വെച്ചാല് പണികളൊക്കെ വീട്ടുള്ളക്കെ പണികളൊക്കെ ഒരു ഒമ്പത് പത്ത് മണിയാകുമ്പോത്തിനും എല്ലാ പണികളും ഭക്ഷണം അടക്കമാകും. പിന്നെ ഞങ്ങള് അലകാള്ള അലക്കി മ് വാഷിംഗ് മെഷീനിൽ ഇടലാണ് അധികവും പിന്നെ കുളിക്കും അപ്പോ നേര തീരും പണികളൊക്കെ അപ്പോ നമ്മള് നേരത്തെ ഭക്ഷണ ണൊക്കെ നേരത്തെ തന്നെ ആവുന്നോണ്ട് ഭക്ഷണം നമ്മൾ നേരത്തെ തന്നെ കഴിക്കും നിങ്ങളെ അവിടെ എങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ചോ? നേരത്തെ കഴിക്കാറുണ്ടോ?
ഭക്ഷണം കയ്ച്ചിട്ടില്ല രാവിലെ
ആഹ്
അങ്ങനെ കുറച്ചൊക്കെ ഫോണിലൊക്കെ കളിച്ചങ്ങനെ ഇരിക്കുട്ടോ സ്വന്തം വീടാണ് വേറെ ആരേം പേടിക്കാനൊന്നൂല്ല
സ്കൂളില് പോയോ അതെ അതെ
ഉ
അപ്പ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മള് അങ്ങനെ തീർക്കും തീർത്ത് വരുമ്പോത്തിനാണ്ട് ലേറ്റ് ആവലാണ് ഇപ്പ കുളി കഴിഞ്ഞിട്ടോള്ളു ഒരു മണി രണ്ട്മണി ഒക്കെ ആകും കുളി കയിയാൻ അപ്പൊ കുളി കഴിഞ്ഞതിന് ശേഷേ ഭക്ഷണൊക്കെ കഴിക്കാറുള്ളൂ അപ്പങ്ങനെ ലൈറ്റാകും. ഉം എന്താണ് നിങ്ങള് ഭക്ഷണ ത്ത്ന്ണ്ടാക്കിയത് പെഷ്യലായിട്ട് എന്തേലും ഒണ്ടോ
ഹ ആ ഇന്ന് ഭക്ഷണത്തിന് ഇണ്ടാക്കിയത് ചോറ്ണ്ട് സാധാ ചോ റന്യേണ് ചോറും പിന്നെ അൽമീൻ ഇല്ലേ കുഞ്ഞിവ കുഞ്ഞിന് അട്ത്ത തേങ്ങ അരച്ചു കറി ഉണ്ടാക്കി പിന്ന അതിലേക്കു മീൻ പൊരിച്ചത് പത്തൽ മീന് ന്നെ പൊരിച്ചത് പിന്നെ ക്യാബേജ് ഉപ്പേരി ഇണ്ടാക്കി ഇത്രൊള്ളു ഇവിടെ അവിടെയോ അവിടെന്താള്ളത്
ഇവടെ ഇവടെ ഞങ്ങള് മറ്റേ നെയ്ച്ചോറുണ്ടാക്കുന്നു നെയ്ച്ചോറും പിന്നെ ചിക്കൻ കൊണ്ടന്നിരുന്നു ചിക്കൻ കറി ഉണ്ടാക്കി നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ ഞങ്ങളതിലേക്ക് മൊളടിച്ചത് ഇണ്ട് മൊള അടിച്ചന്ന് വെച്ചാല് തേങ്ങ ചെരകി അ ചമ്മന്തി ഉണ്ടാക്കൂ ലെ അതന്നെ പിന്നെ തൈര്ണ്ടായിരുന്നു കൊണ്ടന്ന്ച്ചെ അതിലേക്ക് ഉള്ളിയൊക്കെ എരിഞ്ഞിട്ട് തൈര് റെഡിയാക്കി അതും കൂട്ടി കൂട്ടും പിന്നെ നിങ്ങളെ എങ്ങനെ വത്തൽക്കറി തേങ്ങരച്ച് വെച്ചുന്ന്റഞ്ഞെ എങ്ങനെയ വത്തൽക്കറി തേങ്ങരച്ച് വെക്കല് ഇവിടൊക്കെ തേങ്ങരച്ച് വെച്ചാല് ചോറിലേക് ആരു അത്ക്കൂട്ടാറില്ല അങ്ങനെ മടിയാണ് കൂട്ടാന് ങ്ങൾനെ നിങ്ങളെങ്ങനെയ വത്തൽക്കറി തേങ്ങരച്ച് ഉണ്ടാക്കല്
ഞങ്ങള് വത്തൽ കറി ഇണ്ടാക്കലങ്ങെനേന്ന് വെച്ചാല് പാച ത് സധാ മീൻകറി ഉണ്ടാക്കണ ലം മീൻ കറി ഉണ്ടാക്കും ആഹ് ഉം കൊറച്ച് വെളിച്ചെണ്ണ ഒയിച്ചതിലേക്ക് ഒരിത്തിരി ഉലുവ ഇട്ട് അയിലേക്ക് ചെറുള്ളി വെ ല്ലുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കറിവേപ്പിലാ ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റി എടുക്കും ദതിലേക്ക് ആവശ്യമായ പൊടികള് അതായത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക്പൊടി ഉപ്പ് ഇടും എന്നിട്ട് കൊറച്ച് വെള്ളം തക്കാളി നല്ലോം ഇടുന്നത് കൊണ്ട് ഞങ്ങള് പുളി ഉപയോഗിക്കാറില്ല എന്നിട്ട് അതിലേക്ക് കൊറ ച്ചു വെള്ളം ഒയിച്ച് അന്ന് തെളച്ചു വരുമ്പം നമ്മൾ അതിലേ ക്ക് മീൻ ഇടും മീനൊന്ന് വെന്ത് വെന്നാല് നമ്മള് തേങ്ങ അരച്ചതിലേ പാരലാണെ ത് ഇന്ന്‌ ഇവിടെ ഇണ്ടാക്കി ഞങ്ങളിവിട മാങ്ങ ഇണ്ടായിനി പച്ച മാങ്ങ അപ്പൊ അതൂടെ ഇട്ടപ്പോ നല്ല ടേസ്റ്റ് ഇണ്ടായിനി അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാ ക്കരെ ആ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കല്
ഉം ഞങ്ങളിവിടെ ഇണ്ടാക്കല് നിങ്ങള് വേ കാര്യങ്ങൾ പറഞ്ഞ പോലൊക്കെന്നെയാണ് ഉള്ളത്. ാക്ക തേങ്ങ അരക്കാ വച്ചാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല പിന്നെ ഞങ്ങള് ഇങ്ങനെ എല്ലാരും വയറ്റീന്ന് പോയതിന് ശേഷം മറ്റേ പുളിയില്ലേ പുളീന്റെ നീരൊഴിക്കും. ആ അപ്പൊ അങ്ങനെയാണ് തേങ്ങ അരച്ചവിടെ ആരിക്കും തേങ്ങ അരച്ചു ഉണ്ടാക്ക
ഓ പുളിന്റെ നീരു ഇല്ലേ ആ പുളിനീര് ഇവിടെ ആർക്കും ഇഷ്ടല്ല തേങ്ങാരച്ചത് പിന്നെ എല്ലാരും കൂട്ടും പക്ഷെ - പുളിനീര് ഇവിടെ ആർക്കും ഇഷ് അപ്പൊ നമ്മളിവിടെ പുളിനീര് തന്നെ ഉപയോഗിക്ക ആരുമില്ല പിന്നെതുപോലെ എല്ലാം മീൻകറി ഇങ്ങനെ തന്നെയാണോ നിങ്ങള് ഉണ്ടാക്കല് തേങ്ങ അരച്ചിട്ടാണോ ഉണ്ടാക്കല്?
എപ്പോഴൊന്നും തേങ്ങരക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ പോ ആവുമ്പോ മാത്രമേ തേങ്ങരക്കാറുള്ളൂ പി തേങ്ങര എന്നേലുംലൊക്കെ അരക്കല്ലോള്ളൂ ഞങ്ങള് പിന്നെ തേങ്ങരച്ച് വെ നോമ്പ്കാലത്തൊക്കെ ക എല്ലാ ദിവസവും തേങ്ങരച്ച് തന്നെ വെക്ക. ചിക്കൻ കറിയ ആണെന്നുണ്ടെങ്കിലും എന്ത് കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അത് തേങ്ങരച്ച് വച്ചാലാണ് എല്ലാർക്കും ഇഷ്ടം അവിടെയോ?
ആഹ് നിങ്ങള് പറഞ്ഞ പോലെ നോമ്പുകാലത്ത് ഞങ്ങള് പിന്നെയും തേങ്ങരച്ചൊക്കെ വെക്കാറുണ്ട്. പക്ഷേ അല്ലാത്ത സമയത്തൊക്കെ അധികം സാധാ രീതിക്കാണ് ഉണ്ടാക്കല് പിന്നെ ഇപ്പൊ എനിക്കൊരു ചെറിയ മോളുണ്ട്. അവള് അവളൊന്നും കയിക്കില്ല കയി ക്കാൻ ഭയങ്കര മടി അപ്പ അവക്ക് അവക്ക് വേണ്ടി ഞാന് മീൻ മീനൊക്കെ പിന്നെ കഴ മീൻ ചിക്കനൊക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്യും റച്ച് മഞ്ഞപ്പൊടി റച്ച് ഉപ്പും ഇട്ടണ്ട് അത് അച്ചിയക്ക് വേവിക്കും അങ്ങനെ അവൾക്ക് കൊടുക്കും ആ ഒക്കെ കഴിക്കാൻ മടിയാണ്.
ഒന്നൂട്ടാ ച്ച മടിയാണെ ക്കാൻ കൊടുക്കല് എത്ര വയസ്സായി മോൾക്ക് എന്താ കഴിക്കാൻ കൊടുക്കല് ചോറ് അങ്ങനത്തെതൊന്നും കഴി പറ്റില്ല ആ പിന്നെ എന്താണ് അവള് കഴി ന്താ ഭക്ഷണം
ആ അതെഅതേ ഇവള് ഒന്നും കഴിക്കു ല്ലാന്ന് വെച്ചാല് ഒരു ഭക്ഷണം കഴിക്കത്തില്ല ഭയങ്കര മടിയാ ഞാൻ കഞ്ഞി ഇണ്ടാക്കും കഞ്ഞി ണ്ടാക്കിട്ട് കുട്ട്യളെ ഒരാറു മാസൊക്കായാല് കുട്ട്യൾക്ക് ഫീഡെണ ഒരു കുപ്പി ണ്ടല്ലോ ഒരു ബോട്ടില് അതിലേക്ക് കഞ്ഞി പാർന്ന് അവൾക്ക് വായ്ക്ക് ങ്ങനെ തിരികി തിരികി കൊടുക്കും അങ്ങനെയാണ് അവളെ കഴപ്പിക്കാറ് കഴിക്കാൻ ഭയങ്കര മട്യാ മക്കാറില്ലേ റാ ഇപ്പടി അതും ഇങ്ങനെ വരക്ക്യാണ്ട് അങ്ങനെ തീറ്റിപ്പിക്കും ആഹ് ഒരു രണ്ട് ഭക്ഷണേ അവള് കഴിക്കത്തൊള്ളൂ വേറൊന്നും കഴിക്കൂല പിന്നെ അതുപോലെന്നെ കൊർച്ച് കാലക്കൊരു ഒരു വയസു വരെ ക്കവള് ഒര് ഒരു ഒന്ന് ഒന്നേകാല് വയസ്സുവരെക്കെ അവള് മറ്റേ നീന്ത്രപ്പഴം ചുട്ടത് കഴിക്കുമായിരുന്നു ഇപ്പൊ അതും നിർത്തി വീക് കഞ്ഞി മുത്താറി മാ ത്രാണ് അവളുടെ ഭക്ഷണം നമ്മളെ മക്കള് ഭക്ഷണം കഴിക്കാഞ്ഞ നമ്മള് നന്നായിട്ട് എടങ്ങേറാവും
ഓഹോ അപ്പ ഈ നീന്ത്രപ്പഴൊക്കെ നല്ലതാണ് കുട്ടികൾടെ വെയിറ്റ് കൂടാന് ഇത് നമ്മള് ചു ട്ട് കൊടുക്കുമ്പോ അതിന് വേറെ നേന്ത്രപ്പഴം കൊടുക്കുന്നതൊക്കെ നല്ലതായിരുന്നു. വെയ്റ്റ് കൂടാനും അതുപോലെ മു കറിയും നല്ല സാ നല്ല ബ്ലഡ് ഇണ്ടാവാനൊക്കെ നല്ല സാധന അത് കഴിച്ചെങ്കിൽ അത് തന്നെ ക് നല്ലണം കൊടുക്കുന്നതായി ട്ട നല്ലത് പിന്നെ ഇതു പോലെ ഞങ്ങളൊക്കെ ഇവിടെ മക്കള് ചെറുതായി തന്ന് ഈ പൊട്ടറ്റോ വരകി കൊടുക്കും അതുപോലെ മുന്തി ബീറ്റ്റൂട്ട് ക്യാരറ്റ് ഈ പഴങ്ങളൊക്കെ ആവീല് വെച്ച് വേവിച്ച് ഉടച്ച് കൊടുക്കുമ്പോ അങ്ങനെ കൊടുക്കലുണ്ടായിരുന്ന പിന്നെ അതുപോലെ അങ്ങനെ അവർക്കായിട്ട് എന്നിട്ട് നെയ്ച്ചോറിന്റെ അരിയൊക്കെ വാങ്ങി ഓ മറ്റേ ഉം മോളൊകൊന്നും ഇടാതെ ചിക്കനൊക്കെ ഇട്ട് അങ്ങനെ വേവിച്ച് ഉപ്പിട്ട് വേവിച്ചാണ്ട് അങ്ങനൊക്കെ കൊടുക്കലുണ്ട് അതൊക്കെ അവര് പിന്നെയും കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിട്ടുണ്ടോ പിന്നെ അവിടെക്കെ കുന്നങ്കായന്റെ പൊടി അതുപോലെ മറ്റു പൊടി രൂപത്തിലുള്ള പൊടികളൊക്കെ വരക്കി കൊടുക്കാറു അങ്ങനെ ഒകെ ചെയ് ചെയ്ത് നോക്കുള്ളു അതൊക്കെ പിന്നെ മക്കളെ കഴിക്കാൻ സാധ്യതുണ്ടല്ലോ ഓ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കോണ്ട് കേട്ടോ
ആഹ് നിങ്ങള് പറഞ്ഞ പോലെ ഒരുപാട് ഞാൻ നോക്കിയതാണ് കഴിക്കാത്തൊക്ക പിന്നെ നിർത്തി മറ്റേ ആപ്പിള് ഫൂഡ്സുകളൊന്നും കഴിക്കില്ല ആപ്പിള ഒക്കെ വേവിച്ച് കൊടുത്തു നോക്കീണ് അതുപോലെ മറ്റേ പൊട്ടാറ്റോ അങ്ങനെയുള്ളതൊക്കെ ഞാൻ ട്രൈ ചെയ്തു പക്ഷെ അവള് കഴിക്കാത്തപ്പോ പിന്നെ അതൊക്കെ നിർത്തി വർ അതേ ഉണ്ടാക്കി വെക്കും അവള് കഴിക്കൂല പിന്നെ അങ്ങനെ ഇട്ട് കളയണം പിന്നെ കഴിക്കുന്ന ഭക്ഷണംണ്ട് രണ്ട് മൂന്നും നാലും നേരൊക്കെയണ്ട് കൊ കൊടുക്കും വിശന്നാണ് അടങ്ങി നിക്കൂല പക്ഷ എന്നാല ഭയങ്കര ചീച്ചിലാ അങ്ങന ചീച്ചില് കാട്ടൊണ്ട നിക്കും അപ്പൊ പിന്നെ വിള്ള കണ്ട് കൊടുക്കും കഴിക്കണ കഴിക്കട്ട് വിചാരിച്ചു പിന്നെ പാല് കുടിക്കും വിശപ്പ് കൂടിയാല ഉള്ളത് പരിപാടിയണെങ്കിൽ നന്നായിട്ട് പാല് കുടിക്കും നമുക്കൊരു സമാധാനം തരില്ല മിഞ്ഞുമാേണം മിഞ്ഞുമാേണം അങ്ങനെ ചോദിക്കു അത് ഭയങ്കരടങ്ങറാ
ഓ അപ്പൊ കുട്ടിക്ക് രണ്ട് വയസ് ട്ടയിട്ടുണ്ടില്ലേ അല്ലേ പാലഗൂടി മാർച് കേട്ടില്ലല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് ചില കുട്ടികളി ഇങ്ങനെ തിന്ന എടുക്കുന്ന കുട്ടികള് ഈ പാലുകൂടി ഒക്കെ മാറ്റുമ്പോ ചില മക്കള് തിന്നുന്നതായിട്ട് കേട്ടിട്ട് ട്ടിട്ടുണ്ട് ആ ഓ ചിലപ്പോ അങ്ങനെയാ കും പാല് കൂടി മാറ്റുമ്പോ കൈ ക്കാൻ തുടങ്ങായിരിക്കും ഏഹ് പിന്നെ മാ മറ്റേ വളർച്ച കുറവ് അങ്ങനെ ഒന്നുമില്ലല്ലോ വെയിറ്റ് കുറവ് ഒന്നുമല്ല ലൊ വെയ്റ്റ് ഒന്നും കുറവില്ലെങ്കില് പിന്നെ തടിയില്ലെലും പ്രശ്നമില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയാ കാരണം അവർക്ക് ആവശ്യ നായ പ്രോട്ടീൻ ഭക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ മുലപ്പാലിൽ നിന്നും തന്നെ കിട്ടുന്നുണ്ട് അതുകൊ ണ്ടാണ് അങ്ങനെ അവര് പിന്നെ അധികമാത്തെ. ചോദിച്ചു വരാത്തത് വശനൊക്കെ.
ചെലപ്പോ അത് ശരിയായിരിക്കും. ഓക്കെ എന്നാ ശരിട്ടോ ഞാനേ പിന്നെ വിളിക്ക
ആഹ് ആഹ് പിന്നെ രക്ഷയില്ലട്ടാ